ഹലോ
അതെ എന്താണ് ഞാനിപ്പോ ഒരു സങ്കടത്തിലാ നിങ്ങൾ എന്താണ് എന്തിനാ വിളിച്ചേ
ഞമ്മള് ചെറിയൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുവാരുന്നു അത് പറയാനാ അങ്ങ് ഷെയർ ചെയ്യാൻ വേണ്ടി വിളിച്ചതാർന്ന് ഞമ്മക്ക് കുറച്ച് പ്രശ്നത്തില് പെട്ടേ
ഇത് എന്താ പ്രശ്നം എന്താ ഇങ്ങനെ നിന്റെ ഇതുപോലെ എന്റെ സുഹൃത്ത് എന്നെ വിളിച്ചിരുന്നു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനെന്തോ ഓൻ പറഞ്ഞ പ്രശനം എന്താ പറഞ്ഞെ ഓൻ എന്തോ ഒരു സ്ഥാപനത്തിൽ പോയിട്ട് അവിടെ അവന് അഡ്മിഷനായിട്ട് ഏതോ വിദേശ രാജ്യത്ത് പോയി പഠിക്കാനൊക്കെ ഒരു ടീം ഒരു വലിയ കമ്പനി അവരെ സമീപിച്ചു ലക്ഷങ്ങള് കൊടുത്തു പക്ഷെ അവര് എന്തൊക്കെയൊ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു നിങ്ങടെ പ്രശ്നം എന്താ
ഞമ്മൾ ഇതേപോലെ തന്നെയാണ് ഒരു കോഴ്സ് എടുക്കാ എടുത്ത് ഞമ്മളിപ്പോൊ ഒരു കോഴ്സ് എടുത്ത് നമ്മള് പിന്നെ പുറത്ത് പോവാൻ വിചാരിച്ചിട്ടില്ല പക്ഷെ ഓര് പറഞ്ഞ കോഴ്സ് കഴിഞ്ഞ ഇറങ്ങിയ ഉടനെ പ്ലേസ്മെന്റ് ഉണ്ട് പറഞ്ഞ് നമ്മള് പ്ലേസ്മെന്റ് വിചാരിച്ച് ഞമ്മളിപ്പോ വിചാരിച്ച നമ്മള് അവിടെ കോഴ്സിന് ചേർന്ന് ഒരു രണ്ട് ഒരു കൊല്ലം അവിടെ പഠിച്ച് എന്നിട്ടിപ്പോ നമ്മള് കൊടുത്തത് നാലഞ്ച് ലക്ഷം നമുക്കിവിടെ പട്ടിപ്പണിയും മാസം നമ്മുക്ക് ആകെ പതിനയ്യായിരം റുപ്പിയ ഇരുപതിനായിരം റുപ്പിയെ ശമ്പളം ഉള്ളു അപ്പോ അതിലൊരു ഭയങ്കര സങ്കടത്തിലിരിക്കാണ് ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ബിസിനസ് തുടങ്ങിയിട്ട് വേറെ എന്തെങ്കിലും തുടങ്ങീട്ട് ഭയങ്കര സങ്കടത്തിലിരിക്കുവാ അതിന്റെ റിഗ്രറ്റ് അടിച്ചിരിക്കുവാ അത് ഷെയറ് ചെയ്യാൻ വേണ്ടി വിളിച്ചതായിരുന്നു നിങ്ങളെ സുഹൃത്തിന് എന്താ ഉണ്ടായത് ഒന്ന് ഷെയർ ചെയ്യാമോ
അതെ ഇങ്ങള് പറഞ്ഞപ്പോളാ മനസ്സിലായത് ഞങ്ങള് പറഞ്ഞതും അതും ഏകദേശം ഒരേ ഒരു സംഭവമാണ് അഥവാ പൈസ ഇങ്ങനെ ഞാൻ മനസ്സിലാക്കുന്ന ഒരുപാട് ഇപ്പോ ഒരുപാട് കമ്പനികൾ ഇത്തരം രീതിയില് ഇങ്ങനെ പൈസ ഇരട്ടി പൈസ വാങ്ങിയിട്ടുണ്ടാവും ലക്ഷങ്ങൾ വാങ്ങിയിട്ട് അവര് വാഗ്ദാനം നല്ല ജോലി തരാം ഇങ്ങടെ ജോലി ഇങ്ങടെ പഠനം കഴിഞ്ഞാല് ഇങ്ങക്ക് ലക്ഷങ്ങൾ ഇതില് ഇരട്ടി ഇങ്ങക്ക് ശമ്പളം കിട്ടുന്ന ഒരുപാട് ജോലി നിങ്ങള് എത്തിച്ചേരും എന്നൊക്കെ പറയും നമ്മള് മനുഷ്യരാണ് മനുഷ്യര് സ്വാഭാവികം പണം കണ്ടാ അതിന് പിന്നാലെ പോവും പറ അതിന പരുന്തും പറക്കൂന്നുള്ളതാണ് അപ്പോ അത്രത്തോളം മനുഷ്യര് പൈസ കിട്ടൂന്നുണ്ടപ്പോ അത് അതിന്റെ അടുത്തൊരു പൈസ ചിലവാക്കും ഒന്നൂല്ല പക്ഷെ പിന്നീടാ മനസ്സിലാക്കുക അതൊക്കെ ഈ പഠനം കഴിയുമ്പോളാ മനസിലാക്കാ അത് വെറും ചതിയായിരുന്നുന്നൊള്ളെ അപ്പൊ എന്റെ സുഹൃത്ത് സംഭവിച്ച അവന് എന്റെ സ അവന് ഒരു ഉസ്ബെക്കിസ്ഥാനില് അവന് ഒരു എം ബി ബി എസ് പഠിക്കാൻ വേണ്ടിട്ട് ഒരു കമ്പനിയെ സമീപിക്കുകയുണ്ടായി അ ഓ അവര് പറഞ്ഞത് മൂന്ന് ലക്ഷത്തിന് അല്ല പത്ത് ലക്ഷത്തിന് എന്തായ ഇത് യാത്ര ചെലവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി തരാം അഥവാ ഈ യൂണിവേഴ്സിറ്റിൽ അവർക്ക് അഡ്മിഷൻ കാര്യങ്ങൾ സെറ്റാക്കി തരാം അതൊക്കെ പറഞ്ഞിട്ട് അവനോട് എന്തായി പത്ത് ലക്ഷം അവനോട് വാങ്ങിച്ച് എന്നിട്ട് അവനിപ്പ എന്തായി അവൻ എന്നിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടവിടെ പോയി അവിടെ കാര്യങ്ങളൊക്കെ ഇപ്പോ ഒരു രണ്ടു വർഷം ആവാനായി അപ്പോ രണ്ട് മൂന്ന് അഞ്ചു വർഷം ഉള്ളത് അപ്പോ അതിന് ശേഷം രണ്ട് വർഷം കഴിഞ്ഞ് അപ്പൊ ഓൻ ഇങ്ങനെ ഓന് ഇങ്ങനെ അടുത്ത സുഹൃത്തുക്കളുമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞത് പിന്നീട് കബളിക്കപ്പെട്ടവരാണ് അത് ആകെ ഒരു രണ്ട് ലക്ഷം ശെരിക്കും അതിന്റെ ചെലവ് വരുന്നുള്ളൂ ബാക്കി എട്ട് ലക്ഷം ഈ ഒരു വലിയ കമ്പനിക്കാർ അവരുടെ ലാഭകരമായിട്ട് എടുത്തിക്കയാണ് പിന്നെ മനസില പിന്നെ മനസ്സിലായത് അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാലും ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടണില്ല അത് അത്രത്തോളം ഒരു ആൾക്കാർ പ്രസിദ്ധമാവാത്ത ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നെന്ന് മനസ്സിലാക്കുന്നേ അപ്പൊ അങ്ങനെ ഒരുപാട് കബളിക്കപ്പെട്ടു എന്നിട്ട് ഓന് ഇപ്പോ ആകെ ഒരു ആകെ ആകെ നിലം തെറ്റി നിൽക്കയാണ് അഥവാ അത്രോളം പൈസ ചിലവാക്കിയെന്ന് പറഞ്ഞ പോലെ ആ പൈസ വേറെ എന്തിനേലും ചിലവാക്കിയാല് വേറെ അത്രം പൈസ കിട്ടുന്ന ഒരുപാട് ബിസിനസ് ചിലവാക്കാം അതെങ്കിലും ഉണ്ടാക്കാരുന്നു അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു കാലത്ത് ഒരു ഒരുപാട് ഇതിൽ ഇങ്ങനെ ആൾക്കാർ കബളിക്കപ്പെടുന്ന ഒരുപാട് സംഭങ്ങൾ വ്യാജ തട്ടിപ്പുകൾ നടക്കുന്ന ഒരു കാലമാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ പൈസ വാഗ്ദാനം ചെയ്തിട്ട് പണം ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടും ജോലി വാഗ്ദാനം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് സർവീസ് കഴി കഴിഞ്ഞ കമ്പനികളുണ്ട് കോഴ്സുകളുണ്ട് ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഇങ്ങനെ കൺസൾട്ടിങ് ഒരുപാട് ടീമുകളുണ്ട് അപ്പോ നിങ്ങള് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇ ഇങ്ങനത്തെ ഈ സംബന്ധിച്ച് എന്തേലുമൊക്കെ അറിയാമോ ഇതിന് ഇതിനെന്താണ് യഥാർത്ഥത്തില് ചെയ്യുന്നത് ആൾക്കാരെ കബളിപ്പിക്കാൻ എന്താണ് യഥാർ
ഇവര് നമ്മടേന്ന് പൈ സാ മേടിച്ചിട്ട് ഓല് പറയും ആറു മാസത്തെ കോഴ്സാണ് അല്ലെങ്കിൽ ഒരു കൊല്ലത്തെ കോഴ്സാണ് ഒന്നര കൊല്ലത്തെ കോഴ്സാണെന്ന് പറഞ്ഞിട്ട് നമ്മടെ കൈയിൽ നിന്ന് പൈസ മേടിക്കും നമ്മള് ഓല് പറയും ഓല് പിന്നെ ഒരു മെയിൻ അടവാണ് നമ്മള് മറ്റേ ഒരു മൂന്ന് ലക്ഷം നാലു ലക്ഷം കൊടുത്ത് കഴിഞ്ഞാൽ ഓല് പറയും ഈ മെല്ലെ മെല്ലെ തന്നാ മതി മാസം മാസം തന്നാൽ മതി നിങ്ങടെ കയ്യിൽ ഉള്ള പോലെ തന്നാൽ മതി എന്നൊക്കെ പറയും പക്ഷെ നമ്മൾ ഈ ഡൊണേഷൻ ആദ്യം ഇത്ര കൊടുക്കണോന്ന് പറയുന്നകൊണ്ട് നമ്മളിപ്പോ ഒരു നാല് ലക്ഷം അഞ്ചു ലക്ഷം കൊടുത്ത പഠിക്കുകയാണെങ്കിൽ ഒരു രണ്ടര ലക്ഷം നമ്മൾ ആദ്യം കൊടുക്കും പിന്നെ മെല്ലെ മെല്ലെ കൊടുത്താൽ മതീന്ന് പറയും പക്ഷെ അവിടെയാണ് ഓലെ ബുദ്ധി നമ്മളത് നിർത്തി പോയാലും ഓലിക്കാ രണ്ടര ലക്ഷം അവിടെ കിട്ടി നമുക്കിത് കേസ് കൊടുത്താലും ഓരേ ഇതിരെ കേസ് കൊടുത്താലും അത് കിട്ടണമെങ്കിൽ ഓലേ എതിരെ പോകണെങ്കിൽ നല്ല ലീഗലായിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെയാണ് ഓലെ വിജയം പിന്നെ പറഞ്ഞാൽ ഈ കാനഡ യു കെ യു അമേരിക്ക അങ്ങനത്തെ സ്ഥലത്ത് പോയി പഠിക്കുന്നവർക്കാണ് അതിന്റെ മെയിൻ ഭവിഷ്യത്തം വരുന്നത് ഓല് അവിടെ പാർട്ട് ടൈമായിട്ട് ഓല് പറയും വീട്ടുകാരോട് ഞങ്ങൾ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുവാ നിങ്ങൾ എടുത്ത് തന്ന പൈസ നമുക്ക് മറ്റേ എടുത്ത് തന്ന പൈസ ഞങ്ങള് വീട്ടിക്കൊണ്ട് അങ്ങനൊക്കെ പറയും പക്ഷെ ഇതില് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ പട്ടിയെ പോലെ പണിയെടുക്കുന്നുണ്ടാവും പാർട്ട്‌ ടൈമായിട്ടും പണിയെടുക്കുന്നുണ്ടാവും അതേപോലെ മറ്റേ പുറത്തും മറ്റേ ഇവരെ കമ്പനിക്ക് വേണ്ടി പണിയെടുക്കും ഉണ്ടാവും അപ്പ അപ്പോ ഇതില് മെയിൻ കാര്യംന്ന് പറയാന്ള്ളത് ഇബല് രണ്ട് സ തും ഇവരാണ് തോറ്റു പോണത് ഈ കോഴ്സ് എടുത്ത് പഠിക്ക്ണോലാണ് തോറ്റ് പോണത് പാർട്ട് ടൈം ആയിട്ട് ജോലി എട്ത്തിട്ട് ലോണ് ഈ പൈസ കൊടുക്കും വാണം വീട്ടാര്ക്ക് ഇഞ്ഞിപ്പോ ലോണ് സ്റ്റുഡന്റ്സ് ലോണാടുത്ത്ക്ക്ണ്ച്ചാ അത് വീട്ടും വാണം അതേപോലെ ഇവിടെ പഠിക്കുംവേണം ത് പഠിച്ചട്ട് ഓല് പ്ലേസ്മെന്റാക്കി കൊടുക്കുംന്നൊക്കെ പറയ്ണ്ട് പക്ഷെ പ്ലേസ്മെന്റ് ആക്കിയാലേ നമുക്ക് ചുരുങ്ങിയ ശമ്പളം കിട്ടുള്ളൂ ഈ യുകെയിലൊക്കെ പണിയെട്ക്ക്ണാേരെ അവസ്ഥ ശരിക്കും ഓലോടന്ന് മെസേജയച്ചാ ഓല് പറഞ്ഞതരും പട്ടിപ്പണിയാട കാണ് ണ പോലൊന്നുല്ല കേൾക്കണ പോലെ കേറി വരാന്നിക്കെല്ലെ നല്ലാം ആലോചിച്ചിട്ടൊക്കെ വന്നാൽ മതി പിന്നെ ആലോചിച്ചിട്ട് വരുമ്പോ ഒന്ന് ആലോയ്ച്ചോണ്ടു ഇവിടെ വന്ന പട്ടിപ്പണിയാണ് പിന്നെ നല്ല സാ പെയ്സിയാണ് ഓരോ സാധനത്തിനും ഫുഡ് ഐറ്റംസിനന്നെ നല്ല പെയ്സാണ് എന്ത് തിന്നണെങ്കിലും നമ്മളെ കയ്യില് നല്ല പെയ്സമാണം ഒന്ന് ആലോയ്ചിട്ട് വന്നാൽ മതി വെറുതെ ഇട്ട് കേറി വന്നിട്ട് പട്ട്ണിയിറ്റ് കാര്യല്ല പ ട്ടി പണിെടുക്കണ്ടെരും കായ് ക്കണ്ടേ ഇങ്ങനെ ഓരേ വർത്താനം കേക്കുമ്പോ ഓലെ സങ്കടം കേക്കുമ്പോ ഞമ്മക്കന്നെ എടങ്ങേറോന്നും അപ്പതിന്റെ മെയിൻ തട്ടിപ്പ്ർഞ്ഞതിനെതിരെ ഓൽക്ക് കേസ് കൊട്ക്കൊക്കെയ്യാ പക്ഷെ ഓല് കേസ് കൊടുത്താലും ഇവർക്ക് ലീഗലായിട്ട് പോയാലല്ലേ എന്തേലും നടക്കാെള്ളൂ അപ്പോ ഇതില് ഭയങ്കര തട്ടിപ്പ് നടക്കണ ഈ കോഴ്സ് പരമായ കാര്യങ്ങൾ തന്നെയാണ് പിന്നെ അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻല് ഭയങ്കര ണ് നമ്മള് ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂഷൻലാണ് ങ്ങള് കാനഡയില് പഠിക്ക്ണ്ടാവ അഓലെ ഫ്രീ ഫുഡ് ഫുഡ് പോലും ചെൽപ്പ ഞമക്ക് കിട്ടുണ്ടാവ്ല്ല പക്ഷെ ഇവരിത് വീട്ടുകാരോട് പറയില്ല ഞമക്ക് ഫുഡ് ട്ടാത്ത കാര്യവും അതേപോലെ അവിടെങ്ങനെ കഷ്ടപ്പാടുണ്ടന്ന് ഓല് പറീല ഇവല്ത് ഇങ്ങനെ പട്ട്യാേലെ പണിയെടുത്തിട്ട ഓലവ്ടെ നിക്ക്ണ്ടാവ ഇങ്ങനൊക്കെ റിയ അവസ്ഥങ്ങനൊക്കെയാണ് ങ്ങള് ഇതിനെ കുറിച്ചെന്താണ് അഭിപ്രായം
അതേ ങ്ങള് പറഞ്ഞതാണ് ഇപ്പ ഇതിന്റെ യഥാർത്ഥ കാര്യമാണ് അഥവാ ആൾക്കാരോട്ങ്ങനെ ജോലി വാഗ്ദാനം ചെയ്യുമ്പോൾ ഓല് പറയും അവിടെ പോയല് ഇപ്പ ജർമ്മനിയിലൊക്കെ ഒരുപാട് കുട്ടികള് വിദ്യാർത്ഥികള് അങ്ങട്ട് എത്തിക്കുന്ന ഒരുപാട് ടീമ് ഏജൻസികളൊക്കെണ്ട് അപ്പൊ അവര് പറയന്നെച്ചാല് അവരെട്ത്തി കഴിഞ്ഞാല് അവർക്ക് പാർട് ടൈം ആയിട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റും അങ്ങനെ കൊണ്ടും ന്നാൽ ഓൽക്ക് പഠിക്കും ചെയ്യാം അങ്ങനെ പറഞ്ഞ്ട്ട് ഒരുപാട് കുട്ടികളെ കൊണ്ടുപോകും സ്വാഭാവികമാണ് കുട്ടികൾ പഠിക്ക്ണമയത്ത് ഒരുപാട് ചെലവ്ണ്ടാവും അതൊക്കെന്ന് വഹിക്കാൻ വേണ്ടി പാർട്ട്ടൈം ജോലിം അത് കുറഞ്ഞ സമയത്ത് ജോലിക്കക്കെ ഓല് പോവും അപ്പോ അങ്ങനെ ജോലി വാഗ്ദാനം ചെയ്ട്ട് അവരെ കൊണ്ടോകും ന്നട്ട ഓല് കൊണ്ടാേ പട്ടി പണിട്പ്പിക്കുന്ന ഒരുപാട് സ്ഥലങ്ങള് ങ്ങള് പറഞ്ഞതാണ് പട്ടി പണിടുക്ക ന്നിട്ട യ്ഞ്ഞിട് പഠിക്കാനും അങ്ങനെ ഒരു താല്പര്യ കുട്ടികളന്നോ അഞ്ച് ആ നാലഞ്ചു വർഷവ്ടെ പഠിക്കാണ് അവർക്ക് എന്താച്ചരി മാതാപിതാക്കളോട് പറയാനും വയ്യ കാരണം ആ ആ ഒരു മാതാപിതാക്കളെ ഇത്തരം വാർത്തകൾ അറിയുമ്പോലും ഓല് സങ്കടത്തിലാവകാണ് മക്കൾ എന്നിട്ട് മാതാപിതാക്കോട് പറയാത്ത അവരെങ്ങനെ പ്രയാസപ്പെട്ട് പഠിക്കാണ് ന്നാ പ ആ ഒര പഠനം കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നീട് അവർക്കാെരു തരത്തിൽ നല്ല ജോലി കിട്ടണം ജോലി കിട്ടും പക്ഷെ അവർക്ക് തൃപ്തികരമായ ജോലി അഥവാ സമ്പ സമ്പത്ത്തി വരുമാനം കൃത്യമായ രീതിയില് അവരുടെ എത്ര ചെലവാക്കി അതിനനുസരിച്ച് ഒരുരുമാനം കിട്ടുല്ലന്നുള്ളാണ് പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഇത്തരം കമ്പനികൾക്കെതിരെ കേസെട്ത്തിട്ടും വല്യ കാര്യാെന്നുല്ല മനസ്സിലായ്ണ് കാരണം അവരിതിന് പിന്നില് വല്യാെ ടീമാണ് ഞാൻ മനസ്സില വലിയൊരു ഒരുപാട് ആൾക്കാർ ഇതിന് പ്രവർത്തിക്ക്ണ്ട് അപ്പൊ ഞമ്മള് ചെലേപ്പൊര് ടീമിനെതിരെ മ്മള് പരാതി കൊടുത്താൽ ഒരു നാല്ൾക്കായ്ക്ക് പരാതി കൊടുത്താൽ അവർക്ക് ഇതിന് കൃത്യമായി എതിർത്ത് നൽക്കാൻ ഒരുപാട് വാദങ്ങുണ്ടാവും അവർക്ക് അതി കൃത്യമായ ജഡ്ജ് ആൾക്കാരുണ്ടും അവർക്ക് വക്കീലരൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മള് നമ്മളൊ ഒരു മണ്ടന്മാരായിരിക്കും നമ്മള് വെർതെ ചെലവാക്കി ഒരുപാട് പൈസ ചെലവാക്കി അതിന് പോയിട്ട് മ്മക്ക് ഒര് കാര്യംണ്ടാവൂല അവര് പിന്നെച്ചാല് നമ്മള ഇ അഗ്രമെന്റ് കാര്യങ്ങളൊക്കെ നമ്മളെയ്തും എ മ്മള് പത്രങ്ങളിയ കരാറുകളൊക്കെ അതിലൊക്കെ കൃത്യമായി ഓല് ഒളിപ്പിച്ച ഒരുപാട് കാര്യങ്ങള് ഇതീല് കൈക്കടത്തും അഥവാ നമ്മള് ങ്ങള്പറഞ്ഞ പോലെ രണ്ട് ലക്ഷം ആദ്യങ്ങള് തന്നാ മതി ബാക്കി പിന്നെ അ അലൊക്കെ മ്മള് ചെയ്യുമ്പളും അതിലൊക്കെ ഒരുപാട് ഒപ്പിടേണ്ട കാര്യങ്ങളക്കെണ്ടാവും ആ ഒപ്പിടുമ്പളൊക്കെ അതില് സംഭവിക്കുന്നതിതാണ് നമ്മള് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾതിനുള്ളിൽ എഴുതിച്ച് അതിനൊക്കെ ഒപ്പിടുമ്പോ പിന്നെ നമ്മള് വാദിക്കാൻ പോകുമ്പോളൊക്കെ തൊക്കോല് കാണിച്ചെരാണ് ഇത്ങ്ങള്ച്ച് ഒപ്പിട്ടാണല്ലോ ആ പൈസ അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് ഒരുപാട് ഞമ്മക്കന്നെ അറിയ ഒരു കാലത്ത് ഒരുപാട് ആൾക്കാര് ആത്മഹത്യ ചെയ്യ ഒരുപാട് കുട്ടികള് വിദ്യാർത്ഥികള് പാവപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികള് ഇങ്ങനെ നമു ഒരുപാട് പട്ടിണിപ്പെട്ട ഒരുപാട് കുടുംബങ്ങള് നിന്ന് എന്തെങ്കിലുക്കെരു ഉ പജീവനമാർഗം കണ്ടെത്താൻ മക്കളെ അങ്ങനെ വലിയ വല്യ സ്ഥാപനങ്ങൾ പഠിക്കാൻ വേണ്ടിട്ട് പറഞ്ഞയക്കുമ്പം ഇത്തരം ആളുകളുടെ കബ്ളിപ്പിക്കപ്പെടുന്ന ഒരുപാട് സ്വ വിഭാഗങ്ങളിൽ വന്നിട്ട് ഒരുപാ വിദ്യാർത്ഥികള് അവര്ടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവങ്ങള് നമക്കന്നെ അറിയാം ഒരുപാട് വിദ്യാർത ആ ത്മഹത്യ ചെയ്യ്ന്ന്ണ്ട് ഒരുപാട് ഞമ കോടികള് തട്ടുന്ന ഒരുപാട് കമ്പനികൾണ്ട് ഇപ്പോ ഞമ്മക്ക് ഇപ്പോ ഞമ്മക്ക് പ ത്രങ്ങളക്കറിയ ന്താ ഞാൻ മനസിലാക് ഇതിനെക്കെതിരെ സർ സർക്കാർ കൃത്യമായ രീതിയിലൊരു പദ്ധതി കൊണ്ടുവരാണെങ്കില് ഇത്തരം വ്യാജമായിട്ട് പ്രവർത്തിക്കുന്ന അല്ലേൽ നിയമ നി സാധ്യതയില്ലാത്ത ഒരുപാട് കമ്പനികൾ ഇപ്പോഴും പ്രവർത്തിക്ക്ണ്ട് ഇത്തരം കമ്പനികളെ പൂട്ടാന് അവരുടെ ലൈസൻസ് റദ്ദാക്കാന് വേണ്ടിട്ട് ഒരുപാട് നടപടികള് സർക്കാർ കൊണ്ടുവരണം അതിന് കൃത്യമായ ലൈസൻസ് കൊടുക്കുമ്പോഴും അതിന് കൃത്യമായ രീതി രേഖകളൊക്കെ പരിശോധിച്ച് കൊടുക്കണം അല്ലായെങ്കിൽ ഇനിയും ഒരുപാട് വിദ്യാർത്ഥികള് പാവപ്പെട്ട വിദ്യാർത്ഥികള് ഇത്തരം ഏ ഒ ഒളിഞ്ഞ അജണ്ടകളില് അത് ഒളിഞ്ഞ ഒരുപാട് പ്രവർത്തനങ്ങളിൽ വീണ്ടും ചാടുംന്നല്ലാതെ കാെറയുംന്ന് എനിക്ക് തോന്ന്ണില്ല അപ്പൊ കൃത്യമായ സർക്കാർ ഇതിനെ പറ്റി പഠിച്ചിട്ട് അതില് കൃ കൃത്യമായ മാറ്റങ്ങള് സർക്കാരിന്റെ ത്ത്ന്ന്ണ്ടാകണം അല്ലാന്ന്ണ്ടേല് ഇത് ഇനിയും വെലിയ വെലിയ രീതിയില്ള്ള പ്രയാസങ്ങളിലേക്കാണ് പോവുകന്ന്ള്ളത് ഞാൻ മനസ്സിലാക്ക്ണത് എന്താ നിങ്ങള് ഈ അട്ത്ത് ങ്ങള് ങ്ങള് ഇത്തരം ന്തെലാെക്കെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നാേ ങ്ങനെ എന്തേലും
അതന്നെ ഞാൻ പറഞ്ഞത് നമ്മള് ഇതിൽ വന്ന് പോയി പെടും ചെയ്തു ഇത്ന്ന് എറങ്ങാനും പറ്റാത്താെരവസ്ഥയിലായും പിന്നെ ഇതിനെ കുറിച്ചിട്ട് പറയാണെങ്കിൽ കൊറേ പറ്യാൻണ്ട് ഇതിനമ്മള് കേസ് കൊട്ത്താലും ഞമ്മക്ക് ഇതിനെതിരെ കേസ് കൊടുത്തുച്ച്ട്ട് നമുക്ക് വല്യേ ഞമക്ക് ഇതിന് നമുക്ക് കൊടുത്ത പൈസ തിരിച്ചു കിട്ടണമേലൊക്കെ നാം നാല് അഞ്ച് കൊല്ലെട്ക്കും ഇതൊന്ന് കേസായി നല്ലം പോലെ സുപ്രീം കോടതി ചെന്ന് അവിടുന്ന് ഇതി ഫയലൊക്കെ വന്ന വരുമ്പോത്ത്ന് നല്ല കേസാകും പിന്നെ ഞമക്ക് അയ്നായിട്ട് കൊറച്ച് പെയ്സതിലെർങ്ങും പിന്നെ കവളിക്കപ്പെടുന്നര്ത് പിന്നെ പൊറത്ത് പറയാൻ പേടിയാണ് പക്ഷേ ഈ ഇബൽക്ക്ത് പൊർത്ത് പറഞ്ഞ മതി ന്നാ പിന്നെങ്ങൻത്തെ കോസ് തിരെ ഞമക്ക് പ്രതികരിക്കാനും അങ്ങനൊക്കെ നമുക്ക് പറ്റും പിന്നെ ആരും അയ്‌ല് പോയി ചേരൂല്ല അങ്ങൻത്തെ ഐറ്റംസൊക്കെ ഒഴിവായി പോകും പക്ഷെ ആൾക്കരയ്ന് പിന്നിം ഓല് സപ്പോർട്ട് ചെയ്യാണ് പിന്നെ ഈ മെയിൻ പ്രോബ്ലം ന്ന് പറഞ്ഞാ ചെറ്യേ കുട്ട്യേള് നമ്മളീ സ്റ്റുഡന്സിന്റെ വിചാരം പറഞ്ഞാല് ആറുമാസ ത്തിനുള്ളിൽ കോഴ്സ് എടുക്കലയ്ഞ്ഞാ അല്ലെ ഒര കൊല്ലത്തിന്റെള്ളില് കോഴ്സ് എടുക്കലെയ്ന നമക്ക് അത് കഴിഞ്ഞ ട്രെനിങ് കഴിഞ്ഞാ ശമ്പളം പൈസ ഇണ്ടാക്കാ ന്ന്ള്ള മൈൻഡാണ് പക്ഷെ ഇതിലെ സത്യാവസ്ഥർഞ്ഞാല് ഇതുവര് മറ്റേ പ പറ്റിക്കപ്പെടാണ് നമ്മളൊര് ഹം രണ്ട് മൂന്ന് ലക്ഷം കൊട് ത്ത് പഠിച്ചിട്ട് ഞമ്മക്ക് മാസം കിട്ട്ണെ പതിനയ്യായിർപ്യ ഇരുപതിനായിർപ്യ അതിന് നിൽക്ക്ണ പകരം ഓൽക്ക് വേറെന്തേലും പണി പൊയ്ക്കൂടെ ഇത്രയും എടങ്ങേറായിട്ട് പണിയെടുക്കുന്നവരാണ് ഇതിന്റെക്കെ കാരണം പിന്നെ മെയിൻ കാര്യം പറഞ്ഞാ ഇന്ത്യേലിത് ഭയങ്കരതാ ട്ടിപ്പാണ് ബാക്കിള്ള രാജ്യ വെച്ച് നോക്കുമ്പോ മലയാളികളെന്നേണ് ഇതിന്റെ ത ട്ടിപ്പ് മെയിനാൾക്കാര്ണ്ടാവുക മലയാളികളെന്നെ മലയാളികളെ ചാമ്പുന്നവരുണ്ടാവും ഇതില് മെയിൻ കാര്യം പർഞ്ഞാല് ഒന്നാമത് നമ്മള് നോക്കിയെട്ക്ക നമ്മളെ പേശ നമ്മളാണ് കളയുന്നത് പിന്നെ നമ്മള യ്ന് വേണ്ടി കോണ്ടി കേദിക്കേണ്ടി വരും അപ്പോ അതിനെ കുറിച്ച് പറയാനാണെങ്കി നമുക്ക് കുറേണ്ട് അപ്പൊ അമ്മക്ക് ന പിന്നൊരീസം നമുക്ക് നേരിട്ട് കാണുമ്പോ വർത്താനം പറയാം
അതെ നമുക്കൊഴിഞ്ഞൊരുപാട് സമയങ്ങള് കിട്ടോ ല്ലോ സംസാര ഇങ്ങള് പർഞ്ഞാണ് നോ ക്കി കണ്ട് സാധനങ്ങള് സെലക്റ്റെയ്യാ പിന്നെ പിന്നൊരുപാട് അംഗീകൃത ഒരുപാട് സ്ഥാപനങ്ങളൊക്കെണ്ട് അവരുടെ പോയിട്ട് അവരെ അടുത്ത് പോയിട്ട് സാധനങ്ങളെട്ക അല്ലാതെ ഈ കണ്ണ കണ്ട ചവറുകളൊക്കെ പോയിട്ട് എട്ക്കേണ്ട ഒരുവശ്യല്ല നമുക്കെന്തായാലും പിന്നെ സംസാരി ഒരുപാട് സംസാരിക്കാണ്ട് നമുക്ക് ഈവിഷയത്തില് കാരാനത് ഇനി ഒരുപാട് സാധ്യതകളുള്ള മേഖലയാണ് അപ്പൊ ഒരുപാട് ചതിക്കുഴികളുണ്ടാവും അതിനേ പറ്റി പഠിക്കാനും നമുക്ക് എന്താവാ നമുക്ക് എന്താലോ ഇഞ് പിന്നെ സംസാരിക്കാ
ഓക്കെ ഓക്കേ ഓക്കെ നോക്ക പിന്നെ നമുക്ക് സംസാരിക്ക ശെരി